കേക്കണ് ഹലോ
ഹലോ
ഇപ്പൊ കേക്കണണ്ടോ
കേൾക്കണില്ല ഹലോ
ഞാൻ പറയണത് കേക്ക്ണണ്ടോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ആഹ് ഇപ്പ കേട്ട് കേട്ട് കേട്ട്
ഇപ്പ ഏ അതെന്താവോ ഫസ്റ്റ് ചെറിയൊരു പ്രശ്നം
എന്താണവേ ഒരുപാട് നേരം വരെ
റൈ റേഞ്ചിഷ്യൂ ഉണ്ടോ
ആഹ് റേഞ്ചിന്റെ ഇക്ക് ഇപ്പല്ല്യ ഇണ്ടാവലുണ്ട് പക്ഷെ ഇന്നൊന്നും ഇല്ല ഇണ്ടാവലുണ്ട് ഇന്റെ ഫൈവ്ജി ആയിറ്റന്ന്യാ ഫോർജി ഒക്കെ ആണെങ്കിലാണ്
ആഹ് ആഹ് ആഹ് ഉം ഫുഡൊക്കെ ആയോ ചോറൊക്കെ ആയോ
ആഹ് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലന്ന് മേ നമ്മക്ക് നോമ്പായ കാരണേ ചോറ് ഇണ്ടാക്കിറ്റില്ല. കുട്ട്യാ ളക്കെ സ്കൂൾക്ക് പോയ്ക്ക്ണ്. കേൾക്ക്ണില്ല? ഏഹ് കേൾക്ക്ണില്ല്യ? ഹലോ കേൾക്ക്ണ്ല്ല്യേ?
ഇണ്ടേ
വിളിച്ചോ
ചെറിയ മ
ചോറൊന്നും ഉണ്ടാക്കില്ല, ചോറ് ആഹ്
ഇങ്ങക്ക് നോ നോമ്പ് ഇണ്ടന്ന്.
പിന്നൊരു ഒരു വിവരോല്ല്യ ആ ചെറുത് ഒന്നിലാണ് ഒന്നാം ക്ലാസ
അതേ ഒരാളെന്നെള്ളു.
നോമ്പാണ്.
ഒരാളന്നെ ഒള്ളൂ കുട്ടി ആയിട്ട്?
ആഹ്, അപ്പം ഇന്ന് ഒന്നു ഉണ്ടാക്കിട്ടി ല്ലേ ഇഞ്ഞ് വൈകിട്ടെ ഇണ്ടാക്ക് ഒള്ളൂ.
അതെ
ഉം, പത്തി ഇല്ല ഇല്ല മൂന്നാള്ണ്ട്, മൂന്നാളും ക്ലാസില്
മൂത്
മൂന്ന്പേര് ക്ലാസ്സിന് ഇങ്ങട്ട് അലോ
ആ മോന് ഒറങ്ങാണിപ്പേ. മോന് ഒറങ്ങാണ്.
ആ എന്തേ ഇജ് പറഞ്ഞേ കേൾക്കില്ല. ഞാൻ പറയണേ മുറിഞ്ഞു മുറിഞ്ഞിട്ട കേള്ക്ക്ണെ.
അതെ റേ ഞാന് പറഞ്ഞ് കഴിഞ്ഞ് എ ത്രോ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പ റോട്ട്മ്മൽക്ക് പോന്ന് റേ കൊ ‌ റേഞ്ചിൻ്റെ പ്രശ്നം ആവുച്ചിട്ട്.
എനിക്കിവിടെ റേഞ്ച് ഇണ്ടേ, റേഞ്ച് ഇല്ലെങ്കിലും ഇങ്ങനെ ഒന്നു അല്ല നിങ്ങള് പർഞ്ഞ് ഇൻക്ക് കൊറേനേരം കഴിഞ്ഞിട്ട കേ കേൾക്ക്ണത്.
ആഹ് ആഹ് ആഹ് അതെ,
ആരു ഒപ്പല്യാ ഇങ്ങൾത്
ആഹ് ഇന്നിട്ട് നാല് നോമ്പല്ലേ അപ്പൊ ഇഞ്ഞിപ്പോ.
ആഹ്, നാളെ നോമ്പാണ്. വേറെ എന്തൊക്കെ?
മ മഴ ഇണ്ടേന്നോ അങ്ങട്ട്?
ഇന്ന് രാവിലെ ആഹ്, മഴ ചെറുതായിട്ടൊക്കെ ചാറി. ഡ്രസ് സം കൊണ്ടടും ഇങ്ങട്ടെന്നെ എടുത്തോണ്ടരും അങ്ങനെയൊക്കെ.
അതന്നെ പക്ഷെ, എടക്കങ്ങട് മഴ മൂടാണ്.
ആഹ്, മൂട് ആണ്, അത് കണ്ടിട്ട് ഞാൻ ഒക്കെ ഇങ്ങട്ടെന്നെ എടുത്തോടന്നു നല്ലപ്പ ഇപ്പ നല്ല വെയില്. ഇഞ്ഞൂണ്ട്, മ് അലക്കിയതൊക്കെ വിരിക്കാന് ഞാൻ വിരിച്ചിട്ടില്ല, ഇക്ക് ഭ്രാന്തുട്ച്ച് ഇഞ്ഞിപ്പോ നമ്മള് ക്കൊന്നു ഉറക്കൊക്കെ വന്ന് ഞാനൊന്ന് കിടന്നാല് മഴണ്ട് പെയ്താല് ഒക്ക നല്ല രസണ്ടാവും.
ആഹ്, ആഹ് നമ്മള് കെടക്കുമ്പോത്ത് നമ്മള് അറിയൂല്ല ഫാനൊന്നു ഇ
അറി ഫാൻ ഇട്ടാല് ന്നല്ല നമ്മള് ഏത് ഗ ഇബ് ടന്നു കൊണ്ടക നോക്കി കുത്തിരുന്നാല് മഴ പെയ്തതും അറീയിലാ നനഞ്ഞതും അറീല ഇല്ല എത്ര ഇ ആരെങ്കിലൊക്കെ ഫോൺ വിളിക്കുട്ടോ എന്റെ - എല്ലാരും ഡ്രസ്സ് എടുക്കാൻ വണ്ടു ഞമ്മള് മാത്രം വന്നിട്ടുണ്ടാവൂല നമ്മള് ഇതൊക്കെ അവിടെക്കണ്ടാവുംണ്ട് ചില- അടുതുന്നൊക്കെ പോലങ്ങ് കണ്ടോ അതൊക്ക ഏന്റെ ഇജ്ജ് ഒറങ്ങിട്ടു വേണം അന്റെ ഡ്രസ്സൊക്കെ നനയുന്നേ അതാന്ന്-
അങ്ങനത്തെ എത്രോ ഇണ്ടായിണ്ട് കണ്ണും തൊറന്ന് ഒക്കെ നനഞ്ഞിട്ട് അങ്ങനെ ഒക്കെ ഒണക്കിട്ട ആവും അവൻ കൊണ്ട് -
ഏഹ്
കിട്ടിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട്
ആന് ആഹ് ഇവിടെയിപ്പ ചെറുതായിട്ട്- ഇപ്പ ഇങ്ങനെ ചാറുന്നുണ്ട്
ആ എന്നാ ഇവിടെ നമ്മടെ വലിയ വെയിലാണ് ചെറുതായിട്ടുള്ള വെയിലല്ല നല്ല അടിള്ള- വെയിലാണ് നന്നെ നിന്നാൽ കരിയും അങ്ങന - തെളച്ച വെയില്
ഉം വെയില്
വാർപ്പിന്റയ് മോൾക്കൊന്ന് പോയി നോക്കാണ്ടായിന്ന് ആഹ്
ആഹ്
നല്ല വെയിലാണ് ചൂടുള്ള വെയിയില് അപ്പൊ ഞാൻ നേ പോ കൊറച്ചു നേരം ഒന്ന് മേലെ പോയി നോക്കുമ്പോ അള്ളാ എന്തലോ ഞാൻ വേഗം അവിടുന്ന് ഇങ്ങോട്ട് പോന്നു
ആഹ് അങ്ങനെയൊക്കെ മക്കളൊക്കെ സ്കൂൾ പോയിയുണ്ടാവും അല്ലേ
ആഹ് സ്കൂളിൽ പോയേക്ക്ണ് ഇനി വന്നാല് രസം ഓർക്ക് പിന്നെ നോമ്പ് ഒന്നുമില്ല രാവിലെ ചായേം കടിയൊക്കെ കൊടുത്ത കൊടുത്തങ്ങാണ്ടണ്ട് വിട്ടതാണ് ഇനി വന്നാല- ഓല് വരുമ്പോ തന്നെ എന്തെിലൊക്കെ റെഡി ആക്കിയാൽ മതി ചോറ് വെക്കുക അന്ന് ഇനി എന്തെങ്കിലും കടിയൊക്കെ ഒണ്ടാക്കീട്ടേ കൊറച്ച് കടിയും -
വൈന്നേരം അല്ലേ
ആഹ് മീൻ വറക്കാനുള്ളതും ഒക്കെ അങ്ങട് റെഡി ആക്കി- എന്തായാലും ഓലക്ക് കൊഴപ്പമില്ല ഓല് വന്നേക്ക എന്തെങ്കിലൊക്കെ കൊടുത്താൽ മതി
നിങ്ങള് അപ്പൊ പോലർച്ചക്ക് ഫുഡ് അല്ലെ കഴിക്കിയാ
ആഹ് അത് ഇപ്പൊ പണ്ടൊക്കെ ആയിറരുന്ന് ചോറ്- ഇപ്പ ആരും ചോറ് ഒന്നും വക്കൂല ഇപ്പ അവല് പഴം ഈത്തപ്പഴം- അവിട്ടത്തിന് പിന്നെ- ചായ പഴം നേതത്ര പഴം പഴുങ്ങും
ആഹ്
പഴം പുഴുങ്ങിട്ട് അതും ഇല്ലിയ ഇല്ലിയ
ആൺകുട്ടികള് ആൺകുട്ടിയല്ലേ മൂന് എനിക്ക് ഒരു ആൺകുട്ടിയാ
ആഹ് എത്രയായിക്കണ് കുട്ടിക്ക് എത്രയാക്കണ്
അനിപ്പോ രണ്ടു വയസ്‌ കഴിഞ്ഞ്
ആഹ് ആഹ് ആഹ് എവിടെ ചേട്ടൻ എവിടെ ചേട്ടൻ എവിടെ
അത് പണിക്ക് പോയി ഇവിടെ നാട്ടിലുള്ള ആള് തന്നെ പണിക്ക് പോയിന് ആ വയറിങ്ങാ
ഏഹ് ഇവിടെ ഇക്കാന്റെ അനിയനിക്കും വയറിങ്ങാണ്
ഏഹ് കല്യാണം കഴിഞ്ഞിണോ എങ്ങനാ
ഏ കുട്ടികളൊക്കെ ഇണ്ട് രണ്ട് കുട്ടിയുണ്ട് ഒന്ക്ക്
ഏ നിങ്ങള് തറവാട് വീട്ടിലന്നെ
ആതന്നെ
ഏ ഏ സ്വന്തം വീട്ട് പോവൂല്ലേ പോവലില്ലേ
ഏ പോക്കൊക്കെ ഇണ്ട് അപ്പൊ ലീവ് ഇണ്ട് ഇന്ന് മദ്രസ ഇല്ലേ നാളെ മദ്രസല്ല പക്ഷെ ദൂരാണ് രണ്ട് ബ സക്കെ കേറിങ്ങണ്ട്‌ ആൻഡ് എത്തുമ്പോത്തിനെ പിന്നെ ന ഇന്ന് സ്കൂളിണ്ട് ഇന്നാലെ പോവാഞ്ഞ പക്ഷെ ഇന്ന് സ്കൂള ഉണ്ടായ കാരണം ഞാൻ പോയില്ല മദ്രസ ഉണ്ടായ സ്കൂൾ ഉണ്ടാവും സ് തൊണ്ട ങ്ങനെ രസണ്ടാവൂല ന്ന മായിരി അപ്പ പിന്നെ പോയിട്ടില്ല അപ്പൊ അവള് പോയി ഇലച്ചി പോയി അവളെവിടുവടെ അടുത്താണ് അവളെ അവ സ്കൂൾക്ക് പറഞ്ഞ ക്ക അവളടു ത്തെ അങ്ങളാര ആഹ
ആഹ് നിങ്ങക്ക് പിന്നെ രണ്ടു ദിവസത്തിന് പോയാ മുതലാവൂല ല്ലേ
ഏ മോതലാവുല വണ്ടി ഇകുറി തീരെ മുതലാവൂല്ല എപ്പോഴും പിന്നെ ബസ്സിനന്നെ പോക്ക് അഥവാ പോയാലും പിന്നെ രാതക്കെ നോട് വിക്കൻ വോനൊക്കെ പോയലാണ് കുട്ടികൾക്ക് ഇഷ്ടാണ് പോണത് പറഞ്ഞഞ്
ആഹ്
ഇല്ലേ ക്ഷെ
ഉം
ചെയ്യ്
ഇവിടെ മഴയുണ്ട് വെയിലും ഉണ്ട്
ഇഷ്ടായിറ്റ് കറില്ല ഹെ ഞാനിപ്പോ ഇങ്ങനെ പുറത്ത് നോക്കി നിക്കണ് യെന്തനറിയോ കുട്ടിയാൽ ഇതേപോലെ കെടന്നിട്ട് കളിച്ചിട്ടൊക്കെ കോ ഒരു കോതടി വിരിക്കലുണ്ട് എല്ലാരും കൂടെക്കെ വരുമ്പോൾ നിലത്ത് വിരിച്ചിട്ടൊക്കെ കെടക്കണത് കുറച്ച് വലുതാണ് അതിതേമാതിരി കിടന്നപ്പോള് ഇക്കെപ്പ ഒരു കുട്ടികളൊക്കെ കിടന്ന് മറിഞ്ഞതല്ലേ വിചാരിച് ഇവിടെ ത ഇതാണ്ന്റെ ഹെ യെന്താണ് ഇക്കാന്റെ ഇതാത്തര് ത്ത താരൊക്ക വരുമ്പോൾ അങ്ങനെ എല്ലാരും കൂടി വിരിച് കേട്ന്നിനെന്നു അപ്പ ഞാനത് കഴുകീന്ന് കഴുകി അന്ന് ഞാൻ അ ഹെ പിന്നെ ആയിരി ഇതൊക്കെ കഴുകിയപ്പ അന്നും കുഴപ്പില്ല ക കഴിക്ക ഇപ്പന്ന് ഉക്ക് ഉണങ്ങാൻ നേര ആപ്പോ വെള്ളം ഉറ്റി പോയി ഉണങ്ങാൻ നേര ആയപ്പോതിന് അതാണ് ഈ മെഷീനില് കൊള്ളൂനി ഇല്ല ഉണങ്ങാൻ നേരായപ്പോ നിനിക്ക് ഇത് പൊന്തിച്ച ഇടാൻ വെക്കാഞ്ഞിട്ട് അവിടെ വെച്ച് കല്ലിലൊക്കെ വെ ഉച്ചിങ്ങാണ്ട് വെള്ളം കെ ഇറ്റി പോയി പിന്നെ അത് ഇങ്ങനെ ആണ്ട്‌ എടുക്ക ഇങ്ങോ എടുക്ക ആണ്ടെടുക്ക ഇങ്ങോ എടുക്ക അപ്പൊ അത് ഉണങ്ങാത്ത കാരണം ഞാൻ അവിടെ കൊണ്ട ഇട്ടിക്കണ് അയല്മേ കൊണ്ട ഇട്ടിട്ടുണ്ട് നല്ല വെയില് കാനുന്നുണ്ട് പക്ഷെക്കെ ഒരു സമാധാനം ഇല്ല ഇന്നി അഹുത്ത്ക്കെ ഒക്കെ കൊടന്ന് വെച്ചിട്ട ഒന്ന് കിടന്ന്റങ്ങാൻ പറ്റോ കുട്ടിള് വരുമ്പോത്തിന് ഒന്ന് കിടന്ന് ഉറങ്ങണം ഇക്കന്നും പിന്നെ വേരലുംണ്ടാവൂല്ല
ആഹ് രാവിലെ പോയാ വൈകുന്നേരം ആവുല്ലേ വരാ
അല്ല ഇല്ല ഉച്ചക്ക് വരലുണ്ട് പക്ഷെ ഇന്ന് ഇപ്പോ നോ ണേനും ആ നോമ്പ ആതുകൊണ്ടും പിന്നെ ഇന്നൊക്കെ നല്ല തിരക്കൊക്കെ ഇണ്ടാവുന്നെക്കെ പറഞ്ഞ് പിന്നെ ദൂരൊക്കെ കൊടുക്കെ പോവാണ് വണ്ടി ഐറ്റ് എന്നൊക്കെ പറഞ്
ആഹ്
ചോറ് ഒക്കെ വേയിച്ചാ
ചോറ് തിന്നിട്ടില്ല ഇന്നൊക്കെ നേരം വൈകി ഇന്ന്
ട്ടനക്കുന്നു
കൂട്ടാൻ എന്താന്ന് പച്ചക്കറിയാ ഇന്നലെ രാത്രിയില് മീൻ കൊടുന്നുണ്ട് രാത്രിയില് മീൻ കൊണ്ട രാത്രി പിന്നെ ഇണ്ടാവും ഉച്ചത്തേക്ക് കൊറച്ചൊക്കെ ഉണ്ടാവും
ആഹ് പിന്നെ വേറെ മഴയൊക്ക ഉണ്ടോ അവിടെ
ഇല്ല ഞാൻ ഒറ്റേക്കാ
ഏ് നാത്തൂൻമാരൊന്നുമില്ല ഏഹ്
ഇല്ല ഇല്ല നാത്തുമാരൊന്നും ഇല്ല
രണ്ടാൺകുട്ടികള
ആഹ് നാല ആൺകുട്ടികളാ മൂത്ത
മൂത്തുങ്ങളാ കഷ്ടകാലം ഉ ഒന്നുംല്ലാതിരിക്കട്ടെ ചേച്ചി കൊ എന്തായാലും നമ്മുക്ക് ഓലക്കെ വിള ഇച്ചികളൊക്കെ വരുമ്പോത്തിന് അതിന് പ്രാർത്ഥിച്ചോളിട്ടാ ഇളച്ചികളൊക്കെ വരുമ്പോത്തിന് എന്തന്ന്പറയാ നമ്മക്ക് സ്വന്തമായിട്ട് ആരെയും വെറുപ്പിക്കാതെ ആർക്കൊരു നമ്മള നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതെ നല്ലൊരു വീട് ചെറിയൊരു വീടായി അതിൽ സന്തോഷത്തോടെ മക്കളേറ്റും പിന്നെ ചേട്ടനേറ്റൊക്കെ കയ്യാല് ഭാഗ്യണ്ട വേഗം നോക്കിക്കോളി ഇന്നത്തെ കാലത്ത് നിക്കൂല ആ ആയിക്കോട്ടെ ചോറൊക്കെ വെച്ചിട്ട് വിളിക്കുന്നു